ഹലോ ഹലോ ആഹ് കേക്കാം കേക്കാം
കെക്കാവോ കെടക്കാറായോ?
കെ കേൾക്കാം കെട്ക്കാറായില്ല ആയിക്കൊണ്ടിരിക്കുന്നു
ഉം കൃഷിയൊക്കെയുണ്ടോ നിങ്ങക്ക്?
ഉം നമുക്ക് ചെറുതായിട്ട് പറമ്പില് ചെറീ കൃഷിയൊക്കെയുണ്ട്
ഉം
അത് ഇഞ്ചി കൊറച്ച് ഇഞ്ചി രണ്ട് മൂന്ന് കൊറച്ച് വാഴ അങ്ങനെയൊക്കെ കൊറച്ച് കപ്പ അങ്ങനെയൊക്കെ ആയ്ട്ട് ന്നമുക്ക് പറ്റ്
ത്രന്നല്ലോം കിട്ടും
ആഹ് ആല്ല കൊർച്ചൊക്കെ അത്യാവശ്യ ഒക്കെ അങ്ങനെ പോഉന്നുണ്ട്
കപ്പയും, ചേനയും, ചേമ്പും മ് വാഴക്കായും അതൊക്കെ കറി ആണേലും ന്നമുക്ക് ഉപയോഗിക്കാലോ
അതെ അതെ അതെ ന്നമ്മടെ ആവശ്യത്തിനൊക്കെ എടുക്കും പക്ഷെ ഇപ്പ എന്നാ വെച്ചഴ്ഞാ ഈ ചേമ്പും, കപ്പയും ഏ ഒക്കേ ന്നട്ട് കഴ്ഞ്ഞാഇള്ള പ്രശ്നം ന്ന് വെച്ചഴ്ഞ്ഞാ കപ്പയൊക്കെ ഇങ്ങന അവസ്ഥ വെരും പക്ഷെ അയ്ൻ്റ അടീല് ന്നമ്മള് ചെന്ന് നോക്കുമ്പ ചി ചെൽപ്പൊന്നുണ്ടാഊല എല്ലം ഇ പെരിച്ചാഴിയൊക്കെ കഴിച്ചിട്ട് പോയിട്ടേ
മ്മ്
മൊത്തം ന്നമ്മുടെ ഏ മ് പ്ലേ എന്താ പറയാ അതേ മുറ്റത്ത് ഒക്കെ മുഴുവനും പെരിച്ചാഴി ഇങ്ങനെ കുത്തി കുത്തി കുത്തി ഒന്നാമത്ത കാര്യം ന്നനവൊക്കെ ആയതുകൊണ്ടേ
പെരിച്ചാഴി ന്ന് പറയുന്നത് ഈ എലിയല്ലേ പന്നിഎലി വലിയ വലിയ വൈ മതിയായ്
ആഹ് അതെ അതെ അതെ
ആഹ്
ആഹ് വലിയെലി പിന്നെ നമുക്കവിടെ ഇവിടെയൊക്കെന്ന് പറഞ്ഞാ കാട്ടുപന്നിന്റെയൊക്കെ ശല്യയൊക്കെുണ്ട് അപ്പോ വാഴയും അതൊക്കെ വന്ന കഴിഞ്ഞാ ചിലപ്പോഴൊക്കെ അതൊക്കെങ്ങനെ കുത്തി മറിഞ് കിടക്കുന്നതൊക്കെ കാണാം
ഉം ഉം ഉം നമ്മക്ക് പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ട്കളൊന്നും ഇല്ലങ്കിലും ഒണ്ട് ഒരേറിയാലും കൊ കൊരങ്ങന്റെ ശല്യങ്ങള് ഒണ്ട്
ഉം
ആഹ് വാഴക്കയ അത് ഇതൊക്കെ ഉണ്ട് പിന്നെ കുറച്ചൊക്കെ അവര് തിന്നിട്ട്ന്നൊക്കേ നമ്മള് ഓഹ് കൃഷിയായിട്ട് നമ്മള് അങ്ങനെ എടുക്കുന്നില്ല നമുക്കിവിടെ മെയിൻ ഏലാവാണ് വരുന്നത്
ആഹ് ഹ
അപ്പം പിന്നെ അതിന്റെ ഓരം വഴിയൊക്കെ നടന്നതൊക്കെ കാണത്തുള്ളൂ ആഹ് അപ്പൊ അതുകൊണ്ട് ഉം വല്ലിയധികം ഒരു ഇതില്ലാതെ അങ്ങ് അത്യാവശ്യം ചെറിയ ചെറിയ കൃഷികളൊക്കെ ഞങ്ങള്ങ്ങ് നടത്തും
ഉം
പിന്നെ ആഹ് കിട്ടാവുന്ന വെച്ചാ കിട്ടും ഒരു ചുണ്ടും പയറും ഒക്കെ തോരം വെക്കണംന്ന് തോന്നിയ കൊതിയില്ലാതെ നമുക്ക് വീട്ടില് അത്യാവശ്യം ഒരു ചുണ്ടും പയറും കിട്ടും
ഒരു ചുണ്ട് കിട്ടും പിന്നെ അത്യാവശ്യം കാ പറിച്ച് തോരം വെക്കും കാ വാഴക്കയമ്പറം തോരം വെക്കും ഒരു ചേമ്പ് വെട്ടി ചെറിയൊരു ചെമ്പൊക്കെ ആണെങ്കിൽ അത് കറി വെക്കാനോക്കെയായിട്ട് അവിലോ സാമ്പാറിലോ ഒക്കെയായിട്ട് ഉപയോഗിക്കും അല്ലാത്ത പക്ഷം നമ്മളത് പുഴുങ്ങാനുണ്ടെങ്കിൽ പുഴുങ്ങും
അതെ ആഹ് നമ്മക്ക് ഇവിടെ പിന്നെ കൊറച്ച് കാച്ചിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയ ഉണ്ട് കാച്ചില് നമ്മടെ ആവശ്യത്തിന് വേണ്ടി മാത്രം
ആഹ് നമ്മക്ക് അത് അന്നെച്ചി നമുക്ക് ഇപ്പം നമ്മടേതായ ഉപയോഗങ്ങൾക്കുള്ള സാധനങ്ങള് നമ്മള് വലിയധികം കാശ് കൊടുത്തുമേ ഇപ്പൊ കൊതിയൊക്കെ വരുമ്പം വീട്ടില് പറമ്പിൽ ഈഹ് പറയുന്ന പോല ഇല്ല ചിലപ്പോ നീറീയൊക്കെ
അങ്ങനേക്കെ ഒരു സാഹചര്യത്തില് ഇല്ലാത്ത പക്ഷവാണെങ്കി നമ്മളിപ്പം കടേലാണെങ്കി നമുക്ക് കിട്ടും
കിട്ടും
ആഹ് അയ്ന് അത്രയും നമ്മക്ക് കൊതിയില്ല കാര്യയെന്താന്ന് വെച്ച ഴിഞ്ഞാല് നമുക്ക് - അത്ണ്ടല്ലൊ പറമ്പിലൊക്കേ ഉം പിന്നെ ചക്കേടേം മാങ്ങേടേം സീ- സീസണക്കെ ആയിക്കഴിഞ്ഞഴിഞ്ഞ ആഹ് ഒരിതങ്ങനെ അങ്ങ് നമ്മള് പോകും പിന്നെ കപ്പ ഇല്ലാത്തൊരു കേസെട്ട് പിടിക്കുന്നില്ല കപ്പ നമ്മക്ക് ഇല്ലാട്ടൊ പറിക്കാ അവിടെ ഉണ്ടോ പറിക്കാനുണ്ടൊ
നമ്മളിവിടെ രണ്ട് മൂന്ന് കൂടം അത്രേള്ളു നമ്മടെ ആവശ്യത്തിന് വേണ്ടീട്ട്-
ആഹ് ഇത് ഞങ്ങക്ക് അങ്ങന ആവിശ്യത്തിന് പോലുള്ള കപ്പ നട്ട്പിടിപ്പിച്ചിട്ടില്ല കാര്യം - പറഞ്ഞോലെ മറ്റെ സാ മറ്റെ മുഴുത്തേലി പെരിച്ചാഴി തിന്നന്ന് പറയുന്നപോലെ ഇവിടെ അങ്ങനെ ചെലപ്പം നമ്മക്ക് കിട്ടൂല പിന്ന മധുരക്കെഴങ്ങിടും
ആഹ് ആഹ്
ആഹ് മധുരക്കെഴങ്ങ് -
അതമ്മടെ വ വള്ളിക്കെഴങ്ങ്
ആഹ് അതന്നെ
ആഹ്
ആഹ് മധുരക്കെഴങ്ങിടും അതിനെ പുഴുങ്ങും തിന്നും അതൊക്ക പ്പിന്നെ- പിള്ളേരാണേലും പച്ചക്കാണേലും അവര് കഴിക്കും-
ഉം
ആഹ് പിന്നേ അതൊക്കെ നമ്മള് എന്നെയൊരു കാപ്പി ആയിട്ടും പിന്നേ- ഒരു എടനെല- നാലുമണിലൊക്കെ അങ്ങ് കഴിക്കാൻ ഇങ്ങനെ എന്തെങ്കിലു ഒക്കെ പുഴുക്കൈറ്റംസ് വേണം
ഉം ഉം ഉം
പ്പം മക്കക്കുഅത് ശീ- ലവായി മക്കള കൂടെ കൂടി കൂടി ഇപ്പ ഈ രണ്ടു മാസൊക്കെ ആയപ്പോത്തേക്കും ഞങ്ങൾക്കു അത് ശെരിക്കും ശീലവായി
ഉം എന്തേലും പുഴുക്കോ കാര്യങ്ങളൊ ഇല്ലാണ്ട് പറ്റൂല ഉം
പറഞ്ഞാച്ചാല് മക്കളാ ചെറുതാന്ന് പറഞ്ഞാല് അവർക്ക് ഈ പൊറത്തുന്നുള്ള ഐറ്റംസ് ഒക്ക നമ്മള്- ഒത്തിരീം മേടിച്ച് കൊടുക്കാറൊന്നും ഇല്ല
ആഹ് ആഹ് ആഹ് ബേക്കറി ബേക്കറി ഐറ്റംസൊക്കെ- എല്ലാം ബേക്കറിഐറ്റംസൊ- കഴിക്കുന്നതൊക്കെ തന്നെ എണ്ണയിലിട്ട് വറുത്ത് വറുത്ത് വറുത്ത്അവരുണ്ടാക്കുന്ന സാ - നങ്ങളല്ലേ
ആഹ് ആഹ് അത് ന്നെ ആഹ് ഒരു ഒരുച്ച ഒത്തിരി ബുദ്ധിമു- ണ്ട് യേച്ചി ഞാനും മാനും നമ്മള് കള്ളത്തരം പറയേണ്ട ആവശ്യ ഇല്ല എന്നാ പോലും ഈ ഏഹ് വേരശല്യം ഈ ഒ ആഹ് ഒരു കുഞ്ഞ് ഹാ - കുഞ്ഞ് മക്കളാവുമ്പൊഴ് അവള് അവർക്ക് നമ്മള് അത്ര ഒരു ഇതാവുന്നില്ലല്ലൊ അപ്പൊ ഈ ഒത്തിരി എണ്ണ വറ് ത്തത്, പൊരിച്ചത് പിന്നെ ഇങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്ക കൂടുതല് കഴിക്കുമ്പൊ അവർക്ക് വെര ശല്യൊക്കെ ഒണ്ടാകാറുണ്ട് ഞാൻ മരുന്നൊക്കെ മേടിച്ച് കൊടുക്കേം മൂന്ന് പേർക്ക് ആവുമ്പഴത്തേക്കും മാറിയും തിരിഞ്ഞു വൊക്കെ
ഉം ഉം ഉം
അപ്പൊ അങ്ങനേക്കെയുള്ള ബു ബുദ്ധിമുട്ടുകൾ വരുന്നുള്ളോണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഒഴിവാക്കും പിന്നെന്ന് പറഞ്ഞ് കടേന്ന് മേടിച്ചു കൊടുക്കും
ആഹ്
അവരുടെ കൊതിക്കും മതിക്കും ഒക്കെ ആയിറ്റ് ഒര് കുഴിമന്തിയോ ഷവർമെക്കെ
കുഴിമന്തി ശവർമ്മയൊന്നും ഇപ്പൊ കഴിക്കാൻ പാടില്ലന്ന് പറയുന്നു
ആഹ് അതെ പക്ഷെ അവർക്ക് ആ അ നമ്മള് പറയണ അവർക്ക് മനസ്സിലാകാനുള്ള
അതില്ല അതന്നെ അവര ഈ ഇതൊക്കെ കാ കാണുവല്ലേ പരസ്യ ടി വി കാണുമ്പോഴും അല്ലാതെ ഫോണിലൊക്കെ ആണെങ്കിലുവേ ഓരോ സ്ഥലത്ത് പോകുമ്പോഴക്കും ഈ മക്കള പരസ്യൊക്കെ കാണുമ്പോ അവർക്കും ഉണ്ടാവും അങ്ങനെ
പരസ്യങ്ങളാണതെ നമ്മള് പരസ്യം കാണാറില്ല മാറ്റും നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള് പരസ്യ മാറ്റും
മാറ്റും കാണും നമ്മള് പരസ്യം വരുമ്പോ നമ്മൾ അടുത്ത എന്താണോ ചാനൽ അത് വെക്കും അപ്പൊ അവരാ ആ പരസ്യം ഇരുന്ന് കാണൂ ആഹ്
പക്ഷെ മക്കള് നേരെ തിരിച്ചിട്ടാ അവര് പരസ്യം കാണും മറ്റ സംഭവ അത്ര അതിന് ഗൗരവംണ്ട എന്റെ കൊച്ചങ്ങളൊക്കെ എവിടെയെങ്കിലും ഒരു പരസ്യത്തി സൗണ്ട്കേട്ട എവിടെയേും നിൽക്കുന്നടെ ഓടി വന്ന് നിന്ന് കാണുന്നതാണ്
ആണോ ഇനിയിപ്പ സ്കൂളൊക്കെ തോറ തോറക്കാനായത്കൊണ്ട് സ്കൂള് തൊറക്കാനായത് കൊണ്ട് മൊ ത്തം സ്കൂൾ ബാഗിന്റെ സ്കൂൾ കുടന്റെയും വാട്ടർ ബോട്ടിലിന്റെയും അതിന്റെ ഇതിന്റെയഒക്കെ പൊത്തം പരസ്യം ആരിക്കും പോപ്പിക്കുടപോപ്പിക്കുട ആഹ് പോപ്പിക്കൂട ഉം മൊത്തം പരസ്യായിട്ട് പിന്നെ അതൊക്കെ വേണം
അതെ അതെ പരസ്യത്തിൽ അവർത് കാണിച്ചു തന്നത് സമാധാനം നമ്മൾ ഉണ്ടാക്കണേ
അത് വേണം അത് വേണം അത് വേണം അവര് പരസ്യം കാണി ച്ചങ്ങ് പോവും നമ്മളയിന്റെ പുറകെ നടന്നിട്ട് അയ്ന് വേണ്ടാകാര്യ നിങ്ങള് ഏഹ് എത്ര പൈസ, പൈസയൊന്നും നോക്കൊന്നുല്ല
ഇപ്പോ ഏഹ് ഇവർക്ക് കൊട എന്ന് പറയുന്ന സാധനം എന്നേ അറിയത്തോള്ളൂ ഇപ്പ ഇപ്പം പരസ്യത്തിന്റെ പിള്ളേരാണെങ്കിലും മഴ കോട്ടും ഇട്ടോണ്ടാത്തുള്ളുന്നത് അതിന് നമ്മളെന്നാ ചെയ്യും
അതെ അതെ മം ഇപ്പ മഴക്കോട്ട് മേടിച്ചു കൊടുത്ത കാണാ അടുത്ത മാസാവുമ്പോഴതേക്കും അത് ഇട്ടിട്ട് പൊറത്ത്കടന്ന് തുള്ളുന്നെ കാണാം
കൂടി ഇപ്പ ഞങ്ങടെണ്
ഉം ആഹ് ആഹ് ഇല്ല ഇല്ല
ആഹ് ഡോണ് ഡോണറ്റ് എന്ന് പറയുന്നൊരു ക്രീം ബണ്ണ് പോലെ തേച്ചി
ആഹ് ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട്ണ്ട് അറിയാം അറിയാം
അത് കടെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കറിയത്തില്ലത് എന്നാ താ ന്ന് പറഞ്ഞു വിട്ടത് പിന്നെ അവരോടാങ്ങ്യൊക്കെ പറഞ്ഞ് കാണിച്ച് കടക്കാരെ പറഞ് ചോദിച്ചപ്പോ അവരിതിന്റെ പേര് ഡോണറ്റ്ന്നാന്ന് പറഞ്ഞ് തന്ന് പക്ഷെ വീട്ടിലിരിക്കുന്ന എനിക്ക് നാല് വയസ്സുള്ള കൊച്ചിന് ഇതെന്നാ സാധനോന്നറിയാം എനിക്ക് ഉഴുന്ന് വടേം പരിപ്പ് വടേം ഏഹ് സമൂസ അതൊക്കെ അറിയു
എനിക്ക് ഈ ഇപ്പഴത്തെ ഈ ഫുഡിന്റെ എനിക്കറിയില്ലട്ട ഇപ്പോഴത്തെ ഫുഡൻ്റെ ഒന്നും എനിക്ക് അറിയില്ല എനിക്ക് നമ്മളെ പഴയ ബിസ് ക്കറ്റ് റസ്ക്ക് പിന്നെ എന്തെലും ചിപ്സ് കാ വർത്തത് അങ്ങനെ ക്കെള്ള സാധനങ്ങൾ മാത്രേള്ളൂ ഇപറയുന്ന പുതിയ എന്തൊക്കെയോ സാധനങ്ങൾ
പാർലേ പാർലേജി ബിസ്ക്കറ്റും ആരോറൂട്ടും ഒക്കെ ആണെങ്കിൽ എനിക്കറിയാ ഇപ്പ മറ്റേ ഈ കല്ല് വെച്ചതും ഏഹ് പഞ്ചാരക്കല്ല്
എനിക്കറിയില്ല ഞാൻ ഇപ്പഴും പിന്നെ സപ്ലൈ കോയിൽ സാനം മേടിക്കാ പോവ്മ്പോ ഞാനൊരു ആറോ ആരോ റൂട്ടിന്റെ ബിസ്കറ്റ് വാങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ ആ സാനം
ഞാന് ഞാന് ആഹ് പിന്നെ ആഹ് എനിക്ക് അങ്ങനെ സ്നാക്ക്സ് അങ്ങനെ എനിക്ക് പക്ഷെ ഇഷ്ടം എന്നാ വെച്ചാ ചക്കപ്പുഴുക്ക് കപ്പ പുഴുക്ക് ക്ക് കപ്പ വേവിക്കാ ചക്ക വേവിക്കാ ചേമ്പ് പുഴുങ്ങാ അങ്ങനെ
ഉം
കാച്ചില് കാച്ചില് പിന്നെ ഇച്ചിരി പണിയുള്ള പണിയാ മാന്തി എടുക്കാന് അതൊണ്ട് ഒരെടുത്ത്ന്നും കിട്ടാറില്ല
ഉം ഉം അതെ
ഉം ഇപ്പൊ പുതിയ പു ഇപ്പൊ മനസിലായില്ലേ പരസ്യം അവര് പരസ്യ രസ്യം കാണുന്നതിന്റെ ഗുണും നമ്മള് പരസ്യം കാണാത്തതിന്റെ ഗുണവും മനസ്സിലായില്ലേ
അതോണ്ട് വേറൊരു ഗുണണ്ട് നമ്മളാ പകുതി പൈസെയേ ആയ്ച്ചേൽ കൊണ്ടോയി കളയുന്നുള്ളൂ ഇവരായപ്പിന്നെ ഇപ്പം ആശുപത്രിന്ന് എറങ്ങാൻ നേരല്ലാത്തത് അല്ല ഇപ്പൊ പുതിയതായിട്ട്
ഉം പിന്നെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് പറ്റിക്കാനായിട്ട് കൊറേ പാക്കറ്റില് ലൈസും ലൈസും അയ്യോ
ആഹ് ആഹ് അയ്യയ്യയ്യോ അതില്ലാത്ത കടയും ഇല്ല
ഉം
ഇപ്പ പറ്റിക്കാന് അല്ല നമുക്ക് വിശ്വസിച്ച്
അഞ്ച് രൂപേന്റെ ഒരു പാക്കറ്റില് മൂന്ന് രൂപയ്ക്ക് എയറും രണ്ട് രൂപയ്ക്ക് ലേസും
അത് ഒരു കിഴങ്ങ് മേടിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്നേ നല്ല അന്തസ്സായിട്ട് രണ്ട് കിലോ ഇത അതല്ലല്ലോ ഇത് ഞാൻ അങ്ങനെയൊക്കെ ഇണ്ടാക്കും കേട്ടോ ചെറുതായിട്ട് ചിപ്സ് പോല അരഞ്ഞ് ട്ട് കെഴങ്ങും
ആ ഇവിടെ ഞങ്ങൾ ഇണ്ടാക്കും എടക്ക് പക്ഷെ
ആഹ്
ഇടക്ക് തോന്നു കേട്ടോ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ പാക്കറ്റിൽ വാങ്ങുന്നേക്കാൾ മോൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇണ്ടാക്കുന്നത് കാണാം അവൻ ഇങ്ങെനെ എറിഞ്ഞിട്ട് അവൻ ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും ഇടക്ക് ഇങ്ങനെ ഓർത്തരിയൊക്കെ ഉണ്ടാക്കും ഉം
ആഹ് ആഹ് ഇവ്ടെ ഏഹ ചിപ്സ് കപ്പ വറുത്തതൊക്കെ ചിപ്സ് പിന്നെ നമ്മള് ഏത്തക്ക ഇത്‌ വെച്ചിട്ടുണ്ടാക്കുന്നതും ചക്ക വറത്തതൊക്കെ പിന്നെ ആ ഒരു സീസൺ സമയ
ഉം ഉം ഉം
ആഹ് പിന്നെ കപ്പ വറുത്തതൊക്കെ കപ്പയൊക്കെ ചിലപ്പോൾ ഒരു കഷ്ണൊക്കെ കിട്ടുമ്പോ ചിലപ്പോ ഒരു കുക്കറിലൊക്കെ കൊണ്ടന്നെ ഉച്ച ഒക്കെ ബാക്കിയൊക്കെ ഉണ്ട് ഒരെണ്ണമായിട്ട് ഇരിക്കുയാണെങ്കിൽ നേരം കണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ചുമ്മാങ്ങ ഒരു ചകലം ഉപ്പും മുളകുപൊടിയും ഇട്ടാക്കി കൊടുക്കുന്ന പോലെ അങ്ങാക്കും
മ്മ്
ആഹ് പിന്നെ അവർക്കൊന്ന് കൊറിക്കാനും ആയി നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട അവർക്ക് കപ്പ വറത്ത തും ആയി മ്മ് പണ്ടത്തെ പോലെ ഒന്നും ആഹ് അല്ല ഇപ്പഴത്തെ ഒന്നും നമുക്ക് വിശ്വസിച്ച് ഒരു ഒരു പത്ത് രൂപയുടെ ജ്യൂസ് പോലും മേടിച്ചു കൊടുത്ത് ഇപ്പം തുണിക്കാത്തൊക്കെ
അതെ
പിന്നെ വെള്ളൊക്കെ അരിച്ച് കഴിയുമ്പഴത്തേക്ക് വേ ച്ചക്കല്ലേ കാണിക്കുന്നേ അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല ശരി എന്നെങ്കി വെച്ചോ